ഹലോ
ആഹ് പറയ് എന്തൊക്കെ വർത്താനം ഹലോ കേൾക്കണില്ലേ ഹലോ
ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ ചായെ കുടിച്ചോ
ഏഹ് കുടിച്ചുയ് സമയം കൊറെ ആയില്ലേ ന്താകടി കടി ഇന്ന് ചപ്പാത്തിയിരുന്നു
ആഹ്
ചപ്പാത്തിയും കടല ക്കറിം ഇങ്ങൾ ചായ കുടിച്ചില്ലേ
അതെ ചപ്പത്തിം മുട്ട റോസ്റ്റ് ചെയ്ത് ചപ്പാത്തി മുട്ട റോസ്റ്റ് യെനിബടെ
ആഹ് ഞാനും തന്നെ ഈ ഞായാഴ്ച്ച ശനിയാഴിച്ചക്കെള്ള ച പ്പാത്തിമക്കൊക്കെ നിൽക കുട്ടിയെക്കൊക്കെ ഒയിവുള്ള ദിവസല്ലേ
ഉം പിന്നെ എന്താ ചോറ്
ചോറ് സാധാ ചോറന്നെ മിഞ്ഞാന് ഇപ്പ നോമ്പൊക്കെ ആവോണ്ടേ പിന്നെ ചോറ് മാറ്റി വെച്ചിരുന്നു മന്തി വെച്ചിരുന്നു
എഹ്
ആഹ് അപ്പൊ പിന്നെ ഇന്ന് ഏഹ് ഇന്ന് ഞ ഞായറാഴ്ചയോണ്ട് കാരല്ലേ
ഉം
പിന്നെ എന്തൊക്കെണ്ട് കുട്ടിളൊക്കെ
ഒരാളുണ്ട് ചായ കുടിക്കുന്നുണ്ട്
ആഹ് ഇപ്പൊ ചായ കുടിക്കണള്ളു ഇപ്പ എണീറ്റിട്ടോള്ളൂ
മഴ ആയതൊണ്ടേ തണുപ്പുണ്ട് അങ്ങനെ കിടന്നുറങ്ങും ചെല
ആഹ് മഴ ഇണ്ട അതിന്
ആഹ് ഇവിടെ ഒരു ചാറ്റൽ മഴ തണുപ്പുണ്ടേ
ആഹ്
പൈ വിരിച്ച് കടക്ക്ണോണ്ട് പെട്ടെന്ന് നീകൂല കുട്ടികളൊന്നും
ആഹ് ഇവിടെപ്പതാ രണ്ട് മൂന്ന് തണയി നിക്കുന്നു പെയ്യ്ണു വീണ്ടും നിക്കുണു പെയ്യ്ണു
ഉം പിന്നെ കുട്ടി എത്രല്ല കുട്ടി എത്രല്ല പടിക്ക്ണ്
ഒരാ ഒന്നാം ക്ലാസ്സില ഒരാളെ പോയി തുടങ്ങിട്ടുള്ളൂ ഓന് ഒന്നാം ക്ലാസ്സിലാണ് സ്കൂളി ഒന്നിലും മദ്രാസില് രണ്ടിലും
മദ്രസയിൽ രണ്ടിലും അല്ലേ ഇവിടെ ഒരാള് അംഗലവാടില് അംഗനവാടിയ സ്കൂള് ചേർത്താനായിട്ടില്ല അംഗനവാടി
ആഹ് ആഹ് ഇവിടെ ചെറുതിന്നെ അംഗൻവാടി ചേർക്കാനൊകെ ആഴിക്ക്ണ് പക്ഷെ ന്നങ്ങൻവാടിക്ക് ഇത് വരെ ആക്കിട്ടില്ല ഇവിടട്ത്തൊന്നും ഇല്ലേ
ഉം ഇടെ കൊർച്ച് അന്ന് കൊർച്ച് ദൂരായോണ്ട് പിന്നെ അങ്ങനെ ന്റെ വീടിൻ്റെ അ പ്പർത്തായിട്ടൊക്കെത്തെന്നെ അങ്കലവാടി ള്ളതുകൊണ്ട് അവടെ കൊണ്ടയാക്കിണ്ന്ന് മാത്രം
ആ ഇവടെ കൊറേ ദൂരം പോണം അപ്പൊ പിന്നെ ഞാൻ അയ്നൊന്നും മെനക്കടലില്ല നമ്മളവടാക്കി തിരിച്ച് വന്ന് അ വെരും ന്ന് ഇവടെ നമ്മളെന്തെലുംട്ക്കുമ്പോക്ക് പിന്നിം ഓലെ കൊണ്ട്രാൻ പോവാനായി
ഉം ഉം മൂന്ന് മണിയാവുമ്പോത്തിനും മൂന്നര നാലര ആകുമ്പോത്തിനും ഇവടെ കൂട്ടാം കൂട്ടിക്കൊണ്ടരാൻ പറിം പിന്നെ പ്രഗ്നന്റ് ആയതൊണ്ട്പ്പാ പ്രഗ്നന്റായതോണ്ട്ന്നെ അതിന് അധികം പോ നടക്കാനും ഇതിനൊനും വെയ്യേനും
ആ ഇങ്ങളെ മോന്
ആറാം മാസല്ലേ അപ്പോന് രണ്ടാള്ണ്ട് അപ്പൊ അങ്ങനെ ആയതോണ്ട്ന്നെ കൊർച്ച് കൊർച്ച് നടത്തം നടക്കാനെ ക്കൊള്ളു അപ്പൊ പിന്നെ
ആ റസ്‌റ്റോക്കെ ണ്ടോ
റെസ്റ്റ ഡോ ഡോക്ടർ ചെറിയ ഭാരള്ളത് ഇട്ക്കണ്ടാന്നാ പർഞ്ട്ടൊള്ളു വല്യ ത്ള്ളത് പർഞ്ട്ടൊന്നുല്ല ചെറിയ ചെറിയ പണിട്ക്ക്ണേന് കൊഴപ്പല്ലാർഞ്ഞു
ആ എവടെ കാണിക്ക്ണ് ഏതോസ്പിറ്റല്ലാ കാണിക്കല്
ഞാൻ ഗവർമെന്റ
ആ പിന്നെ ന്ന്ട്ട്പ്പൊ കൊഴപ്പൊന്നുല്ലല്ലോ
ഉം കൊഴപ്പൊന്നുല്ല
ആ വീട്ട്ക്ക് പോവലില്ലേ വീട്ട്ലാ നിക്കല്
ആ ഭർത്താവ് വീട്ടിലതന്നെണ് ഭർത്താവിന്റെ വീട്ട്ന്ന് കൊർച്ചൊള്ളു ഹോസ്പിറ്റൽക്കെ അപ്പതാണ് എളുപ്പം മറ്റേത് ബസ്സിന് കേറി ഇപ്പത്തെ സിറ്റുവേഷൻ വെച്ച് പ്പട്ടത് സീസേറിയനായതോണ്ടെ ചെലേ ആൾക്കാര് നീ ച്ച് തെരൂല ബസ്സില് കേറിയാലും ന്തെന്നെ കൊറേ ഞമ്മളെ എത്രോ പർഞ് കൊറെ കയ്ഞ്ഞ് നമ കറ ർങ്ങണ്ട സ്റ്റോപ്പാവുമ്പളെ ഓല് നീച്ചെരുള്ളൂ
ആ ഞാന് പിന്നെ പ്രഗ് മൂത്ത മോനെ പ്രഗ്നനെന്റായ ടൈമിലൊക്ക ഇതേപോലെ കോളേജ് പോകേന്നു ശെ ഞങ്ങളെവടീ ഭ ഭാഗത്ത്ള്ള ബസ്സാര് ഇതേപോലെ ഞമ്മക്ക്ള്ളാ സീറ്റ് ഓലയ്നായിട്ട് ഒയ്ച്ച്ട്ടെരും ഞാൻ കേറി വെര്ണ കാണുമ്പോത്തെന്നെ മാറി കൊട്ക്കി വെര്നെ കണ്ടിലെ പറയും വേറെള്ള സീറ്റ്ന്നൊന്നുംപ്പോല്ക്ക് ആൾക്കാരെ ണീപ്പി ക്കാൻ പറ്റൂല്ലല്ലോ അപ്പാ ഗർഭിണി അമ്മ കുഞ്ഞ്ന്നെഴുതിയ സീറ്റ്ന്നോല് ആൾക്കാരിക്ക്ണ്ടെങ്കില് അവ്ട് ന്ന് എണീപ്പിച്ച് തെരും
ഉം
ബസ്സാരെന്നെ പറയുമ്പോ പിന്നെപ്പോൽക്ക് വേറെ ഇത് ല്ലല്ലോ ഞമ്മള് പറയണ പോലല്ലല്ലോ അപ്പൊപ്പിന്നോല് എണീപ്പിച്ച് തെരും
അങ്ങനൊക്കെണ് ഇപ്പൊ സാലഡും ഇതൊക്കെരിക്കൂല്ലേ അതിന് ണ്ടാക്കിറ്റ്ണ്ടാവ മയോണയ്സും സാലഡൊക്കെ
ആ അത് രണ്ടുസം മുന്നല്ലേ ഇന്ന്പ്പോ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന്പ്പോ സാധാ ചോറും കറിം ഒക്കെ തന്നെ വെച്ച്ക്ക്ന്നത് ദിവസം ന്ന്പ്പോ ഓൽക്ക് സ്പെഷ്യലൊന്നും നടക്കൂലേ വെറും അതുമത്തെന്നെ കൂടും ഐറ്റങ്ങളേ
മന്തിപർഞ ന്റെ ഫേവറേറ്റാ
ഉം ഇൻക്കും ഇഷ്ട പക്ഷെ ഞാൻ വെ ണ്ടാക്ക്ണൊന്നും ഇൻക്കിഷ് ട്ടല്ലട്ടോ ഫുഡ് ഹോട്ടൽലൊക്കെ പോയി കഴിക്ക്ണാഷ്ടം
ന്റെ ഉമ്മണ്ടാക്കും റേഷമ്മന്തി പിന്നെ റേഷൻ കഫ്സ അങ്ങനൊക്കെ ണ്ടാക്കും
ആഹ
ഗ്രില്ല് അങ്ങനെക്കെമ്മ കുറെ ഉണ്ടാക്കുന്നതാണ
ഗ്രില്ലൊക്കെ ഇട്ട് കെട്ടി യോൻഉണ്ടാക്കും. കെട്ടി യോൻണ്ടാക്കിയാ നല്ല ടേസ്റ്റേ ഞാൻ പറയും അപ്പം ഞാൻ പറയും. നല്ല ടേസ്റ്റനിങ്ങൾ ഉണ്ടാക്കിയാലേ അറിയ അനക്ക് പണി എടുക്കണ്ടല്ലോ ഇരുന്ന് തിന്ന മതിയല്ലോ
ഉം അതാ അങ്ങനത്ത ഒരു ഭക്ഷണപ്രിയതനിയാണ് ന്റെ ഭർത്താവും കാരണം ബക്ഷ ഉണ്ടാക്കാനും ഇറങ്ങിയാ ഉണ്ടാക്കാന ഇറങ്ങിയ തിരിച്ച ഉണ്ടാക്കു
ഉം അത അങ്ങനെ തന്നെ ഒരു. ഒരു ഒരു പെട്ടെന്നൊരു തോന്നലാണ് ആ തോന്നൽ വന്നത് അപ്പണ്ട് ശരിയാക്കണം
അങ്ങനെ
ഇവിടെ എങ്ങന്നെ തന്നെ പിന്നെ ഇവിടെ നാട്ട അ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴുംക്കെ വരുമ്പോ ങ്ങക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് അങ്ങനെയൊക്കെ
ഏഹ്
പിന്നെ എന്തൊക്കെയുണ്ട് ഹലോ പിന്നെ എന്തൊക്കെയുണ്ട് ചോയിക്ക ഹലോ ഹലോ
അ അത് ഒന്നും കാട്ടാൻ പറ്റില്ലന്ന് കണ്ടില്ലേ അതോടെ
അയിന്റെടയിൽ എന്ത എന്താ റേഞ്ച് പോയി തോന്നുണല്ലേ ഈ മഴയൊക്കെവണ്ടേ റേഞ്ചിന് നല്ല പ്രശ്നണ്ട് തോന്നണ്
ഹലോ ഹലോ
ഹലോ ആഹ ഇങ്ങിട്ട് കേൾക്കണില്ലയാ ഹലോ പറയൂ കേൾക്കണില്ലേ
കർത്താരം പറയട്ടെ നിങ്ങളവിടെ എന്നട്ട് ഞാൻ പറഞ്ഞ
ആ ഇപ്പൊ കേക്ക നിങ്ങള ല്ലേ അപ്പൊ ഞാൻ വിചാരിച് ടുക ഹലോ അടിച്ചു വരെല്ലും തുടക്കലൊക്കെ കഴിഞ്ഞൊ അടിച്ചു വാരല്ലും തുടക്കലൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു.
കഴിഞ്ഞു കഴിഞ്ഞു കുളിക്കണം ചെറിയ ആളെ കുളിപ്പിക്കണം
ഉ അതന്നെ
അങ്ങനെ കൊറച്ച് പെണ്ണൾണ്ട് ഇണ്ട് പോകല്ണ്ട് ഞാന് പോണംന്ന് വിചാരിച്ചായിരുന്നു ഈ ലീവിന് അപ്പോ നാത്തനുംകുട്ടി. കുട്ടിളൊക്കെ പോകാണ് റഞ്ഞപ്പഴേ
പിന്നന്നെ അങ്ങനെ
അപ്പൊ അങ്ങനെ പോയില്ല ഇവിടെ കുട്ടിള് പോരണങ്കിൽ ഓല്ക്ക് അവിടെ ആള് വേണം
രണ്ട് നാത്തു രണ്ട് നാത്തുമാരാണ് ഒരാള് ഒരാള് നാത്തൂന്റെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞ് ഡിഗ്രിക്കാൻ
ആഹ്
പിന്നെ അതിൽ മത്തആൾ എന്തോ മെഡിക്കൽ ഷാപ്പിൽ എന്തോ വർക്ക് ചെയ്യണ
ആഹ്
ആൺകുട്ടി പിന്നെ രണ്ടാമത്തെര് അഞ്ചു കുട്ടികളാണ് രണ്ട് പെണ്ണ് മൂന്നാണ് അങ്ങനത്തെ രീതിക്കാണ്
ആ ഇവിടെ പിന്നെ ഒക്കെ ഇരെ പ്രായത്തിലുള്ള കുട്ടിൾ തന്നെയണ അങ്ങെ. നക് രണ്ട് കുട്ടികളള്ളത് ഒരു ആൺുട്ടി ഒരു പെൺകട്ടിയാണ് അവർക്ക് അവിടെ ചെന്നാ കമ്പനി ഓലാണ് അപ്പോ ഓലവ്ടെല്ല വിരോന്നോയ്.. ക്കാണ് പറഞ്ഞപ്പ പിന്നെ ഇവർക്ക് പോവാൻ കമ്പല്ല.
ഉം
പിന്നെ ഇവിടെ മൂത്തച്ഛ്ന്റെ കുട്ടിള്ണ്ട് അപ്പൊ ഓലപ്പങ്ങനെ ഇവിടെത്തന്നെ നിൽക്കാറുണ്ട് അങ്ങനെ നിന്നതാ.
പിന്നെ
പിന്നെ ഇപ്പോത്തെ കാലാവസ്ഥയിൽ പൊറത്ത് കുട്ടികളെ വിടാത്ത നല്ലേ വല്ലാ പാമ്പണ്ടെങ്കിൽ കാണൂല്ല.
കാണൂല്ല ഇവിടെ മിഞ്ഞാന്ന് മിഞ്ഞാന്ന്മ്മതെ മാതിരി ഒന്ന് കുട്ടിനെ മദ്രസിലാക്കിയിട്ട് തിരിച്ച വരുന്ന സമയത്ത് ഇ തെ മാതിരി എന്തിനൊ ചൗട്ടി ർഞ്ഞു അയ്ല് എന്തോ സാധനത്തുമ്മൽചൗട്ടി മാരി തോന്നി കാല് വലിച്ചു നോക്കുമ്പോ പാമ്പാണ് അയിന്റെ വാല്മ്മച്ചവീട്ടികന് ഇമ്മറിഞ്ഞു ഭാകിം കൊണ്ട് തിരിഞ്ഞ് പോയതൊണ്ട് ഞാൻ കഴിച്ചില്ലായി തിരിഞ്ഞഞ് ങ്ങനെ വന്ന് കൊത്തിരുന്നെങ്കി കഴിഞ്ഞുറഞ്ഞു. വീടിന്റെ അടുത്തൊന്നല്ല വഴയിലല്ലേ ഞമ്മളാരും ശ്രേദ്ധിക്കുല്ലാ ഇമ്മ എവിടെേലും അടുത് കയറി വർ വർത്താനം പറഞ്ഞ കരുതി നമ്മളും അങ്ങനെ നിക്കും
ഉം
ആ അങ്ങനെക്കെ ആകുമ്പ അറില്ല
ഓട്ടക്ഷ ഓട്ടക്ഷ കിട്ടൂല്ലേ ഓട്ടക്ഷ ഏൽപ്പിക്കലില്ലേ ആക്കി കൊട്ക്കാനെന്നു. മദ്രസ് ദൂരെണെങ്കിൽ ഇവിടെവേറെ ഇപ്പന്റെ കുട്ടിയാളെ അങ്ങനെകാട്ടല് നടത്തിപറഞ്ഞേക്കലില്ല.
ആഹ് ഇവടെ ഇമ്മഅങ്ങടുംഇങ്ങടും കൊണ്ടാക്കാനും കൊണ്ടരനൊക്കെ ഇമ്മപോകും.
ഉം
അപ്പെച്ച് അപ്പൊ പിന്നെ ഇതെന്നെ ഉമ്മെണ് കാര്യമായിട്ട് റോട്ട്കുടിം
ട്ടേണ്ടാവൊള്ളൂ
ആഹ് ഇപ്പഏത് ഏത് കുറ്റിക്കാടിന്റെള്ളിലും ഇണ്ടാവേ എടക്കപ്പഴേലും ഇങ്ങനെ പെയ്യ്ണ മഴയല്ലേചൂട് സഹിക്കാൻയ്യാതൊ എറങ്ങി വെരും.
ഉം
ഉം അയ്ക്കുടെ ഞങ്ങളഇവിടെള്ളത് പാ പാടത്താണ് അപ്പം അപൊ ഏറെഇതിറ്റങ്ങളെശല്യാണ്.
ഏഹ്
ഇങ്ങളെപ്പ നിങ്ങൾപാടം വാങ്ങിയസമയത്ത് കുറായിമാ കൊറെകാലംമാറ്റി ഏ എയുതാനൊക്കെ കൊറെബുദ്ധിമുട്ട് ട്ടായ്ലേ
ആഹ് ഇത്ന്നെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നള്ളവീടാണേ
അല്ല അയ്ന് സ്ഥലല്ലേയ്നോ ആ സ്ഥൽത്ത് പെരകയറ്റിയതല്ലേ?
ആഹ് ഇത്പ്പ ഇപ്പാന്റെ അതായത് ഇവ്ട്ത്തെ ഞങ്ങൾ ഇന്റെ കുട്ടികളൊക്കെ ഇപാപ്പാന്ന് പറയാലോ ഹസ്ബെന്റിന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ സലാണ്.
എയ് ശെരി അല്ലഇങ്ങള് പോയണ്ട് പാടം കണ്ടാണ്ട് സ്ഥാലംവാങ്ങി. കേറ്റിയത് അല്ല ലേ
ഏയ് ഇല്ലല്ല ഞമ്മള് ഞമ്മള് വാങ്ങി ക്ക്‌ന്നെ ഞമ്മളെ വീടിന്റെഅടുതെന്നെ വാങ്ങിക്ക്‌ണ് പക്ഷെഅത് വീട് വെക്കാനല്ലേ ഞമ്മക്ക് കൃഷി ആവശ്യത്തിനൊക്കെ അങ്ങനെ വാങ്ങിട്ട്ക്ക്‌ണ്.
ഉം അങ്ങനായ്ട്ട് ഇവരൊറ്റ മോനായിരിക്കുലേ?
അല്ല ഇൻക്ക് മൂത്തച്ചിണ്ട് മൂത്തച്ഛന്ണ്ട്. പിന്നെ രണ്ട് പെങ്ങന്മാരുണ്ട്. എന്നാലെ ഞാനിവടെ കു കുട്ടിവിളിക്ക്‌ണ് ഞാന്ങ്ങണ് വിളിക്കാട്ടി ലേ.
അങ്ങനെ അപ്പെ മുത്തുഛെനാണ് ന്നയ്ക്കോട്ടേ.
അല്ലല്ലാ ഞങ്ങളൊക്കെ ഒന്നിച്ചെന്നെണ് ആഹ് ആഹ് ശെരിന്നാ. അതൊരുതാത്ത ഇജ്ജ്